ഹലോ ആഹ് ആഹ് ഞാനിവിടെ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്ക്ന്ന് പിന്നെ ഇന്നലെ ബിരിയാണി ക്കെ അടിപൊളിയായിരുന്നേട്ടോ
ആണോ ആഹ് ആഹ് എല്ലാർക്കും ഇഷ്ടപ്പെട്ടോക്കെ
എല്ലാർക്കൊക്കെ ഇഷ്ടപ്പെട്ട് പിന്നെ എനിക്കാണെങ്കില് മൊളക് കറിയിട്ടിട്ട് ചൂരയൊക്കെ കറി വെക്ക്ന്നത് ഒന്ന് പറഞ്ഞരണേ ചൂരാണെങ്കില് നമ്മള് ആഹ് ആഹ് ആഹ് ആഹ്
ആദ്യം നമ്മള് ഏഹ് കൊറച്ച് ഈ അരയ്ക്കാന്ള്ള പൊടി ആദ്യം നമ്മള് വറ്ത്ത് വെക്കണം
ആഹ് ആഹ് ആഹ്
അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ ഒര് അഞ്ചാറ് കൊച്ചുള്ളി എടുക്കണം
ഉം ഉം ഉം ഉം
പിന്നെ ഇച്ചിരി ഉലുവാപ്പൊടി ഒരു തുള്ളി ഉലുവ ഒരു അരസ്പൂൺ ഉലുവാപ്പൊടി അരസ്പൂൺ മഞ്ഞപ്പൊടി പിന്നൊരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി നാല് ടീസ്പൂൺ മൊളക് പൊടി
നിക്കി ഞാനൊന്ന് നോട്ടേയ്യട്ടൊന്ന് ആഹ് ആഹ് മൊളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും
ഉലുവപ്പൊടി ആഹ് ഉലുവവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി അര സ്പൂൺ മതി
ആഹ് മൊളകൊക്കെ എത്രയിടണ്ടത്
മൊളക് മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂണിടുവാണെങ്കി മൊളക് പൊടി നാല് ടീസ്പൂണിടണം. മല്ലിപ്പൊടിയെക്കാട്ടി ഒരു ടീസ്പൂൺ കൂടുതല് മൊളക് പൊടിയിടണം.
ആ മഞ്ഞിയക്കെ മഞ്ഞപ്പൊടിയൊക്ക ഒരരടീസ്പൂ
അര ടീസ്പൂൺ മതി എന്നിട്ട് ഈ കൊച്ചുള്ളിയും കൂടിയിടണം. ഇന്നട്ട് നമ്മളൊരു പാൻനാത്ത് ട്ടിത് ഒന്ന് ഒരു മീഡിയം തീവെച്ചിങ്ങനൊന്ന് വറ്ക്കണം അപ്പ അതൊന്ന് മൂത്ത് മണം വരാൻ തുടങ്ങുമ്പോ ഒരു നാക്ക് തേ തേങ്ങയുണ്ടല്ലോ? ഒരു നാക്ക് പീര ആ ഒരിച്ചിരി മതി ഇച്ചിരിയിട്ട് അതും കൂടിയൊന്ന് റോസ്റ്റ്യ്യ കരിഞ്ഞ് പോവും പെട്ടെന്ന് അതുകൊണ്ടിങ്ങനെ എളക്കിക്കോണ്ട് തന്നെ നിക്കണം അത് ജസ്റ്റ് റ്റൊന്നാ മണം വരും നല്ലങ്ങനെ ഈ പൊടിയിടെല്ലാം കൂടി
ആഹ ഈ തേങ്ങായിയൊക്കെ ഒന്ന് സൂടായി ഹ ഹ ആ
ആഹാ ഓഫെയ്തിട്ട്ട്ട് അതാറുമ്പം നല്ല മഷി പോലരച്ച് വെക്കണം.
ആഹ് ആഹ ആഹ ആ
എ എന്ന്ട്ട് നമ്മളൊരു ചട്ടിക്കകത്തോട്ട് വെളി ച്ചെണ്ണയൊയിച്ച് ആദ്യം ഉലുവ പൊട്ടിക്കണം ഉലുവ പൊട്ടിച്ചിട്ട്
ണ്ടായിരുന്നല്ലോ?
അതുകൊണ്ടാ നമ്മളൊരു ഇച്ചിരിയെ ഇടാവൊള്ളന്ന് ഞാൻ പറഞ്ഞേ അതോണ്ടാ എന്നിട്ട് ഒരു അഞ്ചാറുലുവ മതി
ആഹ് ആ ആ ആ്
ഉലുവ പൊട്ടിക്കണം പൊട്ടിച്ചിട്ട് അയിനാത്തോട്ട് കൊച്ചുള്ളി ഒണ്ടെങ്കി കൊച്ചുള്ളിയാ നല്ലത് അല്ലെങ്കിലൊരു പകുതി സവാള മ് കൊച്ചുള്ളിയാണ് രുചി അല്ലെങ്കിയൊരു ഏഴെട്ട് കൊച്ചുള്ളി സ്ലൈസായിട്ടരിഞ്ഞത്
ആഹ അല്ല ഇന്നട്ട് പിന്നെ ഇഞ്ചിംവെളുത്തുള്ളിയൊക്കെ ഇല്യ
ആഹ് ഇഞ്ചി ഇഞ്ചി ഇഞ്ചിയൊരുപാട്‌ടര്ത് കൊറച്ചേ ഇടാവുള്ളൂ നീളത്തിലരിഞ്ഞ് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് തക്കാളി പിന്നെ ഞമ്മളീ മൊളക് കറിക്കീ ചൂര ക്കവെക്കുമ്പോ വടക്കം പുളിയാ നല്ലത് മ
അതെ അതെ ആ ആ ആ ഉം ഉ അതെ വടക്കംപുള്ളി നമ്മള് വെള്ള കഴുകിയിട്ട് നല്ല സൂടുവെള്ളത്തിയിട്ട് കുതിരാൻ വെച്ചേക്കണം
വെച്ചേക്കണംന്നില്ല വെച്ചിരുന്നു കഴിഞ്ഞാ പെട്ടെന്ന് പുളിയെറങ്ങും അല്ലെങ്കി ഈ ക്കറി നമ്മള് കൊറച്ച്നേരം കഴിഞ്ഞേ ഉപയോഗിക്കാവൂ വെച്ച് കഴിഞ്ഞൊടനെ നോക്കി കഴിഞ്ഞ പ്പതുക്കേ പുളി ഇറങ്ങത്തൊ ത്തോളൂ വടക്കം പുളിയുടെ ആ എറങ്ങി ആ വെള്ളവും ആ വെള്ളം ആദ്യ ഒഴിക്കരുത് ആ പുളി മാത്ര ഒരു തക്കാളി ഈ പുളി വെളു ത്തുള്ളി, സവാള, ഇഞ്ചി, ഇതെല്ലാം കൂടി ഈ നമ്മൾ ഉലുവ പൊട്ടിച്ച ആ വെളിച്ചെണ്ണക്കാത്ത് നന്നായിട്ടങ്ങ് വയറ്റാ
ആ ഇഞ്ചിംവെളുത്തുള്ളിയും പച്ചമുളക് വേണ്ടായോ?
പച്ചക്ക് ഈ മൊളക്നന്നെ എരികാണും ഇവടങ്ങനെ എരി കൊറവായോണ്ട് ഞാൻ പച്ചമൊളകിടത്തില്ല. കാരണം നമ്മള് തോനെ മൊളക് പൊടി ഇട്ടല്ലേ വെക്ക്ണത് അതുകൊണ്ട് ഒരു നാല് സ്പൂ സ്പ്പൂൺ മൊളക് പൊടി എന്നൊക്കെ പറയുമ്പോ നല്ല എരിവ് കാണും
ഓ ഓ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട്
എഹ് നന്നായിട്ടിങ്ങനെ വഴറ്റണം അത് വഴണ്ടിങ്ങനെ ഈ വടക്കംമ്പുള്ളിയുടെ ഇതിനകത്തിങ്ങനെ കറ്ത്ത് വെരും
ആഹ ആഹ
ഇങ്ങനെ നല്ല വഴണ്ടൊരു ബ്രൗണിതാ ഹാഹൂ കൊഴഞ്ഞണക്കാവും തക്കാളി തക്കാളി ഇടണം ഇതിന്റെ കൂടെ ഈ തക്കാളിയൊക്കെ വെന്ത് നല്ല ഇതായിട്ട് വരും ഒരു കുഴമ്പുപോലെ ആകും നമ്മള ആ ഇതിന്റെ കൂടെ ഈ വെളിച്ചെണ്ണക്ക അത് ഇട്ടങ് വഴറ്റണം എന്നിട്ട് നമ്മളീ അരച്ചുവ ച്ചാ അരപ്പില്ലേ ഒത്തിരി വെള്ളം ചേർക്കാതെ വേണം അരച്ച് വെക്കാൻ
ആഹ് ആഹ് ആഹ് നല്ല കുറുകിയാണ്
ആ നല്ല കുറുകിയ അരപ്പ് ആദ്യം നമ്മൾ ഈ മൂത്ത് വന്ന ഈ സാധങ്ങളകത്തോട് ചേർക്കണം എന്നിട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ട് വേണം വെള്ളം ആ മറ്റേ മറ്റേ വടക്കൻ പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളമല്ലേ ആ വെള്ളൊഴിച്ച് പാകത്തിന് വെള്ളമഴി ഈ അരപ്പ് ആദ്യം ഒന്ന് വേവിച്ചിട്ട് വേണം വെള്ളൊഴി പിന്നെ ആ അടപ്പ് തീ കൊറച്ച് വെച്ച് വേവിക്കണം ഇത് പൊ പൊട്ടിതെറിക്കും കേട്ട ഇങ്ങനെ പൊട്ടും ഇങ്ങനങ്ങെ ആ അപ്പൊ അങ്ങനെ വേവിച്ചിട്ട് വെള്ളം ഒഴിച്ച് നമ്മള് ഉപ്പു ഇട്ട് വെള്ളം ഒഴിച്ച് ആഹ് ഉപ്പ് ഇട്ട് വെള്ള ഒഴിച്ച് തിളയ്ക്കുമ്പോ മീൻ പറക്കിയിട്ട് നമ്മുടെ പരുവത്തിന്
ആ പിന്റെ അന്നേരവേ ചിലർ പറയുന്ന കേ പിന്നെ മല്ലിപ്പൊടി ചേർക്കാതിരുന്ന വളിക്കത്തില്ല ചുമ്മൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത കാണാം മല്ലിപ്പൊടി ചേ ചേർക്ക
മല്ലി മല്ലിപ്പൊടി ചേർ ആ അത് നമ്മളെ പുളിയാ പുളിയാണെന്നാ പറയുന്നത് പക്ഷേ ഈ ആ പുളിയണത്തിനകത് നമ്മൾ മല്ലിപ്പൊടി അങ്ങനെ ചേർക്കത്തില്ല പക്ഷെ നമ്മള ഇങ്ങനെ കേൾക്ക മുളക് കറി വെക്കുമ്പോ ഈ പാചകക്കാര് വെക്കുന്ന പോലെ ഇരിക്കും ഇങ്ങനെ വെച്ച കഴിഞ്ഞ ച അതിങ്ങനെ ആ നല്ല കുറുകി നന്നായിട്ട ഇരിക്കും ഇത് നമുക്ക് പറ്റി പറ്റിച്ച് പിറ്റേന്നത്തക്കെ ഉപയോഗിക്കുന്നേനേ നമ്മള് ഫ്രിഡ്ജിൽ വെക്കണ്ട നമ്മള ഒന്ന് രാത്രി ഒത്തിരി ചൂടാക്കി വെച്ചാൽതി ചൂടായി കറിക്കി പിറ്റേ ദിവസമാണ് നല്ലരുചി ആ വെളുത്തുള്ളിയൊക്കെ ഒരു ഒരു കുട വെളുത്തുള്ളിയോണം ചേർത്ത് കഴിഞ്ഞാൽ വെളുത്തുള്ളിയാണ് മെയിൻ
ഓ എടെ ചിലരാണെന്നുണ്ടെങ്കിലേ അരക്കാതെ തന്നെ ഈ സെയിം സാധനങ്ങൾ ഇട്ട വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴ പക്ഷെ കുറുക തോന്ന്
കുറുകും കുറുക്കിയെടുത്താലും കറി കുറവായിരിക്കും അങ്ങനെ നമുക്ക് വെക്കാം ഇതേ മെത്തേഡ് തന്നെ ഈ പറഞ്ഞ ഉള്ളിയ വാട്ടിയില്ലേ ആ ഉള്ളി ഒക്കെ വാട്ടിട്ട് പൊടി ഇട്ടിട്ട് പുളിവെള്ളം ഒഴിച്ച് അങ്ങനെ ചെയ്താ പക്ഷേ ഇതിന്റെ പകുതി കറിയെ കാണത്തോളൂ
ആഹ് മറ്റേത് ഇച്ചിരിയും കൂടെ കറി കാണുംല്ല തേങ്ങയുടെ ഒരു കുറുവലും ഒക്കെ കാണും ആ
കുറുകലും പിന്നെ ആ കറി നമുക്ക് വെച്ചിരുന്ന് കൊറച്ചു ദിവസം കൂട്ടാനും കാണും
ആഹ് ആഹ് അതകൂട്ടി തേങ്ങാ കറി വെക്കുമ്പോഴും ഇതണക്ക് തന്നെ ആഹ് എന്തോ നമ്മള് സാധാ രീതി അരയ്ക്കുന്നണക്കല്ലേ തേങ്ങക്ക മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ആഹ് ആഹ് ആഹ് ആഹ്
ഒഴിക്കുമ്പോഴും വേണമെങ്കിൽ നമുക്കേ ഇതുപോലെ ഉള്ളിയും ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് അതിനകത്ത് അരപ്പ് ഒഴിച്ച് വെച്ചാൽ വേറെ കടു പൊട്ടിച്ച് ഉള്ളി വഴറ്റി അതിനകത്തോട്ട് അരപ്പൊഴിച്ച് വെച്ചാ വേറരു
എന്നിട്ട് പിന്നെ നമ്മൾ ഇയാൾ പുളി വെക്ക തേങ്ങാ കറി വെക്കുന്ന സമയത്ത് വാളംപുളി അരക്കുമോ വെടക്കുംപുളി അരക്കുമോ
വാളപുളി എനിക്കിഷ്ടം
ആന്ന്ല്ലേ ആഹ് ആഹ്
പിന്നെ ചെല മീനൊക്കെ വെക്കുമ്പോ നമ്മളെ, ആ തേങ്ങ ചെറുതായിട്ട്ന്ന് ചൂടാക്കിയിട്ട് അരച്ച നല്ല ഒരു ഒരു രണ്ട് കറിവേപ്പിലയും, ഒരു മൂന്നാല് പെരിഞ്ചീരകം ഇടും ചെല കറികൾക്ക്. നമ്മള് കരിമീനൊക്കെ വെക്കുമ്പോൾ മൂന്നാല് പെരിഞ്ചീരകോം കൂടി ഇങ്ങനെ ചൂടാക്കിട്ട് അരച്ചാ,
ക്കുമ്പ ഇയാള് വറത്തരച്ച് വെക്കത്തില്ലേ മറ്റേ തേങ്ങ വറ
അത് നല്ല വറുത്ത് ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി. ജസ്റ്റ് ഒന്ന് സോർട്ടിയത്തേ ഉള്ളു.
ആ ആ ആ ആ.
അപ്പൊ ഇങ്ങനെ ജീരകവും കൊച്ചുള്ളിയും, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി, അങ്ങനങ്ങരക്കും. ഒരു രണ്ട് കറിവേപ്പിലേം കൂടി ഇയന്റ
അരക്കണംല്ലേ. പിന്നെ നമ്മടെ ചാളയൊക്കെ ഇല്ലേ. ചാളേം മത്തിയൊക്കെ. അതാണെന്നുണ്ടെ മുളക് കറി വെക്കുമ്പോഴ ഇയാള് ത്തെ പറഞ്ഞ കണക്ക് തേങ്ങ അരച്ചും അര ക്കാതെ വേണോങ്കി പൊടികള് മാത്രമായിട്ട് മൂപ്പിച്ചും ചെയ്യല്ലേ. സാധാരണ അവിടെ എങ്ങനെയാ ചെയ്യുന്നത് വീട്ടിലൊക്കെ?
ഇവിട മത്തി കിട്ട്മ്പോ ഇവിടെ ഏറ്റവും ഇഷ്ടം എന്തോന്നറിയാവോ പച്ചക്കുളു പച്ചക്കുരുമുളക്കിട്ട് ഉള്ള കറി അറിയാവോ?
എ എനിക്ക് അറിഞ്ഞാൻ ഉമ്മ വെച്ച് ഞാൻ കണ്ടിണ്ട്. പക്ഷെ അതിന് അരപ്പില്ലല്ലോ വലുതായിട്ട്.
അതിന് അരപ്പില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റാ അതിന്, വളരെ കുറ ച്ചിൻഗ്രീഡിയൻസേ ഉള്ളു. ഈ പച്ചക്കരുമുളകും, മല്ലിപ്പൊടിയും, മഞ്ഞപ്പൊടിയും മാത്രം. അതങ്ങനെ ചൂടാക്കി പുളിയൊഴിച്ച് ഈ മത്തിയിട്ട്
പിന്നെ ആ എന്തോ ഏകദേശം ഇയാക്കെല്ലാ മീൻകറിയും വെക്കാ അറിയല്ലേ. ചു
എനിക്ക്
ഉം ഉം നമ്മളെ ഈ യ് കരിമീൻ തന്നെ തേങ്ങ അരച്ചും വെക്കാം, വറുത്തരച്ചും വെക്കാം.
വെക്കാം. ആഹ് ആഹ എന്നാല് കരിമീൻ തേങ്ങ അരച്ച് വെക്കാ. കരിമീൻ എനിക്ക് സത്യം പറഞ്ഞ പൊള്ളിക്കുന്നയാ ഇഷ്ടം. കറിയിലിട്ട് കഴിക്കുന്നതിനെകാട്ട്.
ആ
ആ നമ്മള് വാഴലേല് പൊള്ളിച്ചൊക്കെ എടുക്കുവല്ലോ. ആ അതാ എനിക്കിഷ്ടം.
എടാ പിന്നെ ഈ തവിടണ്ണേന്ന്‌ പറഞ്ഞ എണ്ണ മേടിക്കാൻ കിട്ടും വല്ലോ സംഭവം. അതെന്തോ സാധനം?
അരിയില്ലേ അരി അരിയുടെ തവിടിനകത്തന്ന്, എടുക്കുന്ന എണ്ണയാ റൈസ് ബ്രാൻഡ് ഓയില്. അത് ആരോഗ്യത്തിന് ഭയങ്കര നല്ലയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഒ ട്ടും രുചിയില്ലാത്ത എണ്ണയാണ്.
ശ് ഓ.
ആ നമുക്ക് അതിനേക്കാളം രുചി ഉണ്ടായിരിക്കും ഒലീവ് ഓയിലിന്.
ഒലിവ് ഓയില്ലല്ലേ. പക്ഷെ അത് ഒറിജിനൽ തവിടെണ്ണ ആണോ കിട്ട കിട്ടുന്നത്, നമ്മളി കടകളിലൊക്കെ മേടിക്കും ആയിരിക്കുംല്ലേ.
പിന്നെ അതിനി ടേസ്റ്റ് കുറവു കൊണ്ടാണ്, അങ്ങനെ ഒരുപാട് പേരൊന്നും ഉപയോഗിക്ക ത്തത്. കാരണം വെച്ച് കഴിഞ്ഞാ ഒരുമാതിരി ഇരിക്കും.
ഓ വെറുതെ ചുമ്മാ എണ്ണ ഉണ്ടെന്നുള്ളൊരു ഇതേ ഉള്ളൂ. കറിക്കൊരു ടേസ്റ്റ്
ആഹ കറിക്കൊരു ടേസ്റ്റ് കിട്ടത്തില്ല. പക്ഷെ ഹെൽത്തിയാണ്. ഹെൽത്ത് നോക്കുന്നവർക്ക്
മീൻ വറക്കാനൊക്കെ ആണെങ്കി കൊഴപ്പല്ലല്ല്യോടെ, എന്നാലും ടേസ്റ്റ് മീനിന്റെ ടേസ്റ്റണ്ട്. ആ ആ ആ
മം. പിന്നെ നമുക്ക് ക്ടർമാരൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് എപ്പഴും സൺഫ്ലവർ ഓയിലാ. ക്ഷെ അതിനകത്ത് വിെളച്ച് സൺഫ്ലവർ, ഓയിൽ ഉപയോഗിക്കാനാ കൂടുതലും ഡോക്ടർമാർ പറയുന്നത്.
ശ്രദ്ധിച്ചിട്ടണ്ട നൂറ്റി അറപത്തഞ്ച് നൂറ്റി എഴുപെയാണ് സൺഫ്വർ റയിയില് തോന്നുന്നു പോല് വല്ല ന്നാണ്. പറയുന്നത് കെമിക്കൽല ആ ഒറിജിനൽ സൺഫ്ലവർ ഓയിൽ ആണെന്നുണ്ടെങ്കിൽ. അതിന് ഇതിനെ ക്കാളും വില കൂടുതലായിരിക്കും വരുന്നേന്ന്.
ആ ഒറിജിനലും പിന്നെ ഈ മെയിന ആയിട്ട് ഈ നല്ല കമ്പനികളുടെ നോക്കി വാങ്ങിച്ചാ.
ഏതായിരിക്കും കുറച്ചും കൂടെ നല്ല കമ്പനികള്. സ് ഗോൾഡ ഗോൾഡ് നിയർല്ലി. ആഹ് ആഹ ആ
അതിനത്തക്കെ ഈ മിനറൽ ഓയൽ കുറച്ചൊക്കെ ചേർക്കും. കാരണം കുറ ചേർക്കാതെ അവർക്ക് പറ്റത്തില്ല. കാരണം ഈ സാധനം കുറേ നാൾ അവർക്ക് കേട് കൂടാതിരിക്കണ്ടേ അപ്പൊ അതിന് വേണ്ടി. അത് വെളിച്ചെണ്ണ വാങ്ങിക്കുന്നതിനകത്താണെങ്കിലും ഉണ്ട്.
കേരയുടെ ബ്രാൻഡ് വേടിച്ചാലും അതിനകത്തും കാണ
ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് നമുക്ക് ഈ യഥാർത്ഥ വെളിച്ചെണ്ണ എങ്ങനെ തിരിച്ചറിയാന്ന്റിയാവോ? നമ്മളെ ഈ മഴ സമയത് മഴ സമയത്തൊക്കെ നമ്മള് ഈ വർക്കേരിയയിലൊക്കെ കുറച്ച് തണുപ്പ് കിട്ടുന്നടുത്ത്. വെച്ച കഴിഞ്ഞ ഒരു ചെറിയ തണുപ്പ് കിട്ടിയാൽ പോലും ആ ചെറിയ തണുപ്പ് കിട്ടിയ പോലും കട്ടിപിടിക്കും പക്ഷെ നമ്മളി ഈ വ ഇവിടെ വീട്ടിലാ എണ്ണയാ ന്ന്തേ അപ്പൊ ആ എണ്ണ ഇങ്ങനെ പുറത്ത് വെച്ചാ അപ്പോഴ ഇത് കട പി ടിക്കും പക്ഷെ നമ്മൾ വാങ്ങുന്ന. വെളിച്ചെണ്ണ ഞാൻവാങ്ങിക്കാ ത്തില്ല വെളിച്ചെണ്ണ ഇവിടെ ഞാൻ പറഞ്ഞില്ലോ ഇവിടെ തെങ്ങുണ്ട് അപ്പൊ ഉമ്മ ആട്ടും. അപ്പൊ അങ്ങനെ മിക്കവാറും വെളിച്ചെണ്ണ ഞങ്ങക്ക് കിട്ടും.
ആഹ... ഇപ്പം ഞാനും ഇവിടെ ആട്ടിയ വെളിച്ചെണ്ണം മില്ലേന്ന് മേടിക്കയാ ചെയ്യുന്നത് രണ്ടോ മൂന്നോ ലിറ്റർ. ലിറ്റർ ആയിട്ട്. കന്നാസ് കൊണ്ടുപോയിട്ട്. മില്ലേന്ന് വേടിക്കും. പക്ഷെ ഇച്ചിരി വെല കൂടുതലാണ്.
ആ വില കൂടുതലാണെങ്കിലും ഉ പക്ഷെ ഡോക്ട ഡോക്ടർമാര് പറയുന്നത് വെളിച്ചെണ്ണ ഹെൽത്തി അല്ലെന്നാ വെളിച്ചെണ്ണ. ത്ത് ട്രാൻസ് ഫാറ്റല്ലേ നമുക്ക് കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാക്ക വെളിച്ചെണ്ണയാ അ നമ്മള് സൻ ഷൻഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതാണ്. നല്ലതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്.
അപ്പ നമ്മൾ ഈ കടേന്നു വെടിക്കുന്ന സൺഫ്ലവർ ഓയിൽ ഉയോഗിക്കാനാണ് അവ പറയുന്നത്.
അവര് പറയുന്നത് കാരണം വെളിച്ചെണ്ണക്കകത്ത് ട്രാൻസ്ഫാറ്റിന്റെ അളവ്. കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് കൂടുതൽ പെട്ടെന്ന് കൊളസ്ട്രോൾ ഉണ്ടാവും.. വെളിച്ചെണ്ണ ഉപയോഗിച്ചാല്.
ഇയാൾ പപ്പടമൊക്കെ കാച്ചാനായിട്ട് അന്നേരം സൺഫ്ലവർ ഓയിയിലാണോ യൂസ് ചെയ്തത്?
എല്ലാം ഒരുവിധം വറുക്കുന്നത്. സൺഫ്ലവർ ഓയിലാന്ന്. വെച്ചാൽ വെളിച്ചെണ്ണ ഇച്ചിരി പിടിച്ചു ഉപയോഗിക്ക വക്കാൻ വേണ്ടി പിന്നെ കറികളെല്ലാം വെക്കുമ്പോ ആ രുചിക്ക് വേണ്ടി.
ബിരിയാണി വെച്ചപ്പോഴ ഈ സൺഫവർ ഓയിലിന്റെ കൂടെ ഞാൻ വലിയ ടിന് നെയ് വേടിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചപ്പോഴത്തേക്കുംഒരു..